ആ കേക്കാവൊ
കേക്കാവോ ആ കേക്ക.
എന്തെയ്യുന്നു
എ ഇവിടെങ്ങനെ ഇരിക്കുന്നു. പുസ്തകം വായ്ച്ചോണ്ടിര്ന്നേയായ്ര്ന്ന്. അഹ് അഹ് ആ ഉച്ചക്കത്തെ ജോലിയൊക്കെ കയ്ഞ്ഞോ
കൈഞ് കയ്ഞ്ഞ് ചോറൊക്കെ കഴിച്ചു. ഇപ്പ ഇവിടെരിക്കുന്നു.
അഹ് ആഹ് എല്ലാരും ആഹ് ഇവടെ ആഹാരം കഴിച്ചു ഒന്ന് കെടന്നതാ കെടന്ന് കൊർച്ച് പുസ്തകം വായ്ചോണ്ടിര്ന്നെ ആര്ന്ന്. ഉം പിന്ന എന്താര്ന്നു ഉച്ചക്ക് കഴിക്കാൻ?
ഇന്ന് ചൂടാ കിട്ട്യായിര്ന്നു കൊറച്ച് പ ചൂടാ ഇച്ചരി തേങ്ങാരച്ച് കറി വെച്ച് കൊറച്ച് പീര വറ്റിച്ച്. ഇച്ചിര്യെടുത്ത് വർത്തു മ് പിന്ന രണ്ട് ബീറ്റ്റൂട്ട്ണ്ടാര്ന്നു അത് മെഴുക്ക്‌ വരട്ടിയാക്കി.
ആഹ് ആഹ് ഞങ്ങളിന്ന് ഹോസ്റ്റൽലൊ ന്ന് പോയാര്ന്ന് അപ്പ പോയിട്ട് വന്നപ്പൊ കൊറച്ച് കറി വാങ്ങിച്ചൊണ്ട് വന്ന്. കറിയൊന്നും വെക്കാൻ പറ്റില്ലാര്ന്നു.
ആഹ്
അങ്ങനെ കറി പൊർത്ത്ന്ന് വാങ്ങിച്ച് ഫുഡ് കഴിച്ച്. ഇങ്ങനിരിക്കുന്ന് ഉം മോന് സുഖൊല്ലായ്ര്ന്നു കൊറച്ച് ചൂടാ ഇന്നലെ നൈറ്റില് ചെറ്യ ചൂടുണ്ടായ്ര്ന്ന്. നമ്മളെ കയ്യിലുണ്ടായ്ര്ന്ന മരുന്ന് കൊടുത്തിട്ടും കുഞ്ഞിന് കൊറഞ്ഞില്ല അങ്ങന പിന്ന ഹോസ്പിറ്റല്ലോട്ട് തന്നെ കൊണ്ടുപോയി.
കൊണ്ടുപോയിരുന്നു ആ ഇപ്പളത്ത പനീം ചൂടൊക്കെ ശ്രദ്ധിക്കണം നമ്മള്. മൊത്തം പകർച വ്യാധികളാ
അപ്പം ആൻ ആ് എടാ ബ്ലഡൊക്കെ ടെസ്റ്റെയ്ത്ട്ട് കൊഴപ്പല്ല ന്നൊക്കെ പറഞ്ഞ് എമിലും മി ചൂട് വിട്ട് മാറുന്നില്ല നമ്മളെ തൊടക്കുന്നാണെങ്കിലും ആക്ക് അങ്ങനിപ്പ മരുന്ന് കഴിച്ചിട്ട് ഒറങ്ങുവാ അവള് ഉം ഉം ഉം അവടാരൊക്ക ആഹ് ഉണ്ട് ഉണ്ട് ഉണ്ട് പോയോ സ്കൂളിൽ പോയോ
ആഹ് മോൻ പോയി ഇനിയിപ്പം മൂന്നര നാലുമണിയാകുമ്പോഴ്ത്തേക്കും വരും ആള്
വരാ ഇവടെ മൂത്താളും പോയി നാല് മണി ഇന്ന് വെള്ളിയാഴ്ച ആയോണ്ട് ചെലപ്പോ ഒരു നാലേ കാലൊക്കെ കഴിയും എറ വരുമ്പഴ്ത്തേക്ക്
അത ന്താ വെള്ളിയാഴ്ച അങ്ങനെ എന്തേങ്കിലും
അല്ല വെള്ളിയാഴ്ചയ് ഒരിത്തിരി താമസിച്ചാർന്നു മറ്റേ ഒര് നാല് മണി കഴിയുമ്പഴ്ത്തേക്കും ബസ് വരുവായിരുന്നു വെള്ളിയാഴ്ച ആവുമ്പഴ്ത്തേക്കും നാലേ കാലൊക്കെ നാലരയൊക്കെ കഴിയും ബസ്സ് വരുമ്പഴ്ത്തേക്ക് ഉം
ഇപ്പം ഈ ഹൈവേ കുടെ ബസ്സ്‌കേറി വര്ന്നതെ
ആഹ് ആഹ്
ഇപ്പം ഹൈവേത്തെ റോഡ് പണീടെ ഒക്കെ നടക്കുന്നത് കൊണ്ട് ചുറ്റിക്കറങ്ങിയെ ക്കെ ബെസ്റ്റ് വരുന്ന അപ്പസാധാരണ വരുന്നേനെക്കാളും കൊർച്ച് കൂടെ താമ
കൊറച്ച് താമസിക്കും ഉം
ഉം
പിന്നെ അമ്മയെക്കെ എന്തെടുക്കുന്നു
ഇവിടെ ഞങ്ങള് ഞാനും ചേട്ടനും കുഞ്ഞേ ഒള്ളു
ആഹ് അതാല്ലേ ആഹ്
ഇന്റെ അമ്മയുടെ അമ്മയുണ്ട്
ആഹ് ആഹ്
അമ്മ അമ്മാമ്മ രണ്ടു ദിവസം നിൽക്കാൻ വേണ്ടി വന്ന
വന്നല്ലേ ആഹ് ആഹ്
ആഹ് ചോറും കഴിചിട്ട് പിന്നെന്റെ ആങ്ങളയിപ്പം വന്ന ആള് ചോറ് ഉംചേട്ടന്റെ അമ്മ ഉണ്ടായിരുന്നു രാവിലെ അമ്മ പിന്നെ പോയി വീട്ട്ല്
അപ്പൊ ആ വീടും നിങ്ങടെ വീടും തമ്മില് അടുത്
അടുത്തടുത്താ ഇന്റെ വീടും ചേട്ടന്റെ വീടും ഞങ്ങൾ വാങ്ങിച്ച വീടും എല്ലാം അടുത്താ അങ്ങനെ നോക്കി വാങ്ങിച്ചതാ ആ ദൂരോട്ടൊന്നും പോവാൻ വയ്യ അപ്പൊ അതുകൊണ്ട് ഈ രണ്ട് രണ്ട് വീടിന്റെ നട്ക്ക് തന്നാ വാങ്ങിച്ചത്
ആന്നല്ലേ അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിക്കാലോ
ആഹ് മാറി നിക്കാം കൊഴപ്പില്ല എന്നാ അടുത്തോട്ട് എപ്പോഴും പോവാലോ നമുക്ക് അടുത്ത് തന്നെ ഒരു എന്തേലും ആവശ്യം ഉണ്ടെങ്കി ആളുകള് ഉണ്ടല്ലോ ന്തയ്
ഹലോ കേക്കാവോ
ആഹ് കേക്കാം കേക്കാം
എന്തോ ഹലോ
കേക്കാവോ ഹലോ
ആഹ് കേക്കാം കേക്കാം
ആഹ് ഇങ് അടുത്താന്ന് ഞാൻ പറഞ്ഞതാ അടുത്ത് തന്നെ തൊട്ടടുത്ത് തന്നെ വീടെ
ഉം ഉം ഉം
എനിക്ക് എന്തേലും ഒരു ആവശ്യം ഉണ്ടെങ്കി കാണുവല്ലോ എല്ലാരും അട്
പോകാം അപ്പൊ ഈ എഹ് പൊ റത്ത് സിറ്റിയിലോട്ടൊക്കെ പോവാനും പെട്ടെന്ന് എളുപ്പവായിരിക്കും അല്ലേ
ഇബടത്തെ സിറ്റിയിലോട്ട് പോകാന് ആഹ് ഒരു നമുക്കൊരു അരമണിക്കൂർ മതി
മതിയല്ലേ ഉം ഉം വണ്ടി ഓടിക്കോ
ഇല്ല ഇല്ല ഞാൻ ഓടിക്കത്തില്ല എനിക്ക് പേടിയായേ ആഹ് ആഹ് ഇവിടെ എല്ലാരും വഴക്ക് പറയാ അപ്പൊ ഇവിടെ സ്കൂട്ടിയും ബൈക്കും എല്ലാം ഉണ്ട്
ആഹ് ഇവിടെ എന്റെ അവസ്ഥേ അതുപോലൊക്കെതന്നെ ഞാൻ പണ്ട് എഹ് ഓടിച്ചിട്ടുള്ളതുവാ പക്ഷെ ഇപ്പ എനിക്ക് വണ്ടി എടുക്കുമ്പോ ഭയങ്കരമായിട്ട് കയ്യ് വെറയ്ക്കും വെറയ്ക്ക്യും കെടന്ന് അപ്പൊ അതുകൊണ്ട് പിന്നെ മാക്സിമം ഞാൻ എടുക്കത്തില്ല
ആഹ് ഞാൻ എനിക്ക് പണ്ട് സൈക്ക്ള് ചവിട്ടുന്ന ചവുട്ടുവായിരന്നു ചെറുതായിട്ടൊക്കെ അപ്പന്ന് കുഞ്ഞിലേ ഇങ്ങനെ സൈക്ക്ള് ചവുട്ടി മറിഞ്ഞ് വീണ് കയ്യും കാലും ഒക്കെ ഒരുപാട് മുറിഞ്ഞ് അന്ന് പേടിച്ചതാ പിന്നെ സൈക്കിളും ചവ് ട്ടാതായി ഇപ്പൊ സൈക്കിള് പോലും ചവിട്ടാൻ അറിയത്തില്ല
ആ
ഇതുങ്ങൊണ്ട് സ്കൂട്ടിയും ഇങ്ങനെ ചേട്ടൻ നാട്ടില് ഉള്ളത് കൊണ്ട് പിന്നെ നമുക്ക് വെല്യെ ബുദ്ധിമുട്ടില്ല എവിടെയെങ്കിലും പോകുന്നതിന് പിന്നെ ഫ്രണ്ട്സ് സൊണ്ട് കൊറേ പേര് അപ്പ എല്ലാരുവായിട്ട് പോവും അതുകൊണ്ട് വണ്ടി ഓടിക്കൻ അറിയാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് ഇതുവരെ മന്നിട്ടില്ല
വന്ന്ട്ടില്ല ഞാൻ പക്ഷെ തീരെ ഓടിക്കത്തില്ലെന്നല്ല ഓടിക്കാനറിയാം പക്ഷെ ഈ വളവ് ഒക്കെ വരുമ്പഴത്തേക്ക്യും ഒരു ചെറിയ ആ ഒരു ബുദ്ധിമുട്ടുണ്ട് അങ്ങനാ ഇരിക്ക്ന്ന്
അവടെ എന്തുവാര്ന്നു കറിക്ക്
അഹ് ഞാൻ പറഞ്ഞില്ലേ മോന് ആയിട്ട് ഹോസ്പിറ്റല് പോയത് കൊണ്ട് എഹ് മ് ഒന്നും വെക്കാൻ പറ്റിയില്ല പൊറത്ത്ന്ന് വാങ്ങിച്ചോണ്ട് വന്നു ചോറ് വെച്ചായിരുന്നു മൂത്താള് പോയത് കൊണ്ട് ചോറ് രാവിലെ വെച്ചായിരുന്നു ഉം കറി അങ്ങ് പിന്നെ പൊർത്ത്ന്ന് വാങ്ങിച്ച്
ഉം ഉം ആഹ് ആഹ് ആഹ് ആഹ്
പിന്നെഹ് മഴ ഇന്ന് തുണിയുടെ പൊറകിനൊന്നും നടന്നില്ലേ
ഓഹ് ഇന്നും തുണിയുടെ പൊറകി തന്നാ നടന്ന് വറക് പച്ചയെക്കെ എടുത്ത് വെയ് ഇപ്പ ഞാൻ അകത്തെടുത്തിട്ട് വീണ്ടും വാഷിംഗ് മെഷീന്ല് അടി ച്ചിട്ട് കാര്യം ഒരുപാട് കൂടിക്കെടന്നാലും മെന
മെനക്കേടാ ആഹ് അതാ ആഹ് കാറ്റ് കിട്ടി ഇച്ചിരി ഒണങ്ങിയെങ്കിലും കിട്ടിയാ വെയ്ല് വെരുമ്പൊ എല്ലാം കൂടെ വാരി ഇടാ
അതെ അതെ ഞാനാണെങ്കി രണ്ട് സ്റ്റാൻന്റ് ഉണ്ട് ഇവിടെ അപ്പൊ അത് ത്കൊണ്ട് ആ സ്റ്റാന്റിനകത്ത് കൊറച്ചൊന്ന് തോർന്ന് കഴിയുമ്പൊ എട്ത്ത് അകത്ത് ഫാനിന്റെ അടിയില് ഒര് റൂമിലങ്ങ് എട്ത്തങ്ങ് വെക്കും ഫാനങ്ങണ്ട് രാത്രി ഇട്ട് ഇടും ആ റൂമില്
ആഹ് ല്ലേ ആഹ് ആഹ് ഞാനിവിടെ അങ്ങനെ ആയിരുന്നു ചെയ്തോണ്ടിരുന്നത് പിന്നി ഇപ്പം ആഹ് ഒരു കട്ടിലും കൂടെ വാങ്ങിച്ചപ്പോ ആ മുറിയിലോട്ട് ഇട്ടത്കൊണ്ട് പറ്റത്തില്ല ഉം ഉം
പിന്നെ തുണിഎനിക്കാണെങ്കി ഇങ്ങനെ കൂട്ടിയിടുന്നത് ഇഷ്ടവേ അല്ല എനിക്ക് അപ്പപ്പ കഴ്കണം പിന്നെ ഈ ഉണങ്ങി ഉണങ്ങാതെ കിടന്നാലൽ ഒരു സ്മെല്ലുംക്കെയാണ്
സ്മെല്ല് ആ അതെ അങ്ങനെ കിടക്കുമ്പോ തോന്നും മീ ഇതെല്ലാം കൂടെ കഴിയയിട്ട് എന്തെടുക്കാന്
അതെ അതെ അതാ നമ്മള അകത്തി ഇട്ടാലും ഒരുത്തുന്നില്ലേ ആരെങ്കിലുംക്കെ വന്നാല വേ തുണി ഉണങ്ങാതെ കിടക്കുമ്പം
ഇത് ഏ എന്താ മുറി കുറവാണെങ്കിലേ നമുക്ക് ഹാളിലോട്ടൊക്കെ ഇടുമ്പോഴേക്കെ ആരെങ്കിലുമ ഒക്കെ നടന്നു പോകും ഇപ്പൊ കാണി കടിക്കയും ചെയ്യും അത് നണ കേടാ മഴയാെന്നാലും പെട്ടെന്ന് ചിന്തിക്ക ഇല്ല വീട് മൊത്തം തുണിയാന്നന്നേ ചോദിക്കാത്തള്ളൂ
തുണിയാണോന്നൻ ചോദിക്കത്തുള്ളത് അത് ശരിയാ
ഞങ്ങള ഇന്ന് ഹോസ്പിറ്റലിൽ പോയത കൊണ്ട് തുണിയും കഴുകാനും പറ്റിയില്ല കിടക്കാവണ് ഇന്നല്ലത്തത് മൊത്തം
ഉം
പിന്നെ
ഉ ചായ കുടിയൊക്കെ ഉണ്ടോ
ഹലോ
ചായ കുടിയൊക്കെ ഉണ്ടോ
ചായ കുടി അങ്ങനെ ഞാൻ ചായ കുടിക്കത്തില്ല പൊതുവേ എനക്ക് ഇഷ്ട കുടിക്കത്തില്ല പണ്ടേ മൂല കുടിക്കത്തില്ല ഇഷ്ടമല്ല പിന്നെ കാപ്പിയോടാണ് അടിശൻ കൂടുതൽ അതിങ്ങനെ ഇടക്കിടക്ക് കുടിക്കും അത് സ്ഥിരമല്ല സ്ഥിരമായിട്ട് കുടിക്കാറില്ല ഉം
ഉം ഉം ഉം
ഈ ചായയോടും പാലിനോടും വല്യ താല്പര്യമില്ല
താല്പര്യ ഇല്ലല്ലേ ആഹ് എനിക്കും ഇഷ്ടമല്ല എനിക്ക് ഞാൻ കുടി ക്കുരുന്നല്ലോ ആഹ് പണ്ടിവിടെ നമുക്ക് സുനാമി വന്നായിരുന്നു അപ്പൊ ആ സമയത്തൊക്കെ നമുക്ക് ഈ പാലൊന്നും കിട്ടാതെ പാൽപ്പൊടി വന്നു അതിന് ശേഷം അന്ന് വെർത്തതാ പിന്നെ ചായ തീരം കുടിക്കത്തില്ലന്നല്ല നമ്മളിപ്പോ ചിലപ്പോ പനിയോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് പിന്നെ ആചേട്ടൻ
ഞാനങ്ങ് എ കുഞ്ഞിലെ മുതലേ ഞാൻ ചായ കുടിക്കത്തില്ല പക്ഷെ ഞാൻ പണ്ട് നമ്മള് സ്കൂളിന്ന് ടൂറിന് പോയപ്പോ ഇതുപോലെ ഒരു തേയില ഫാക്ടറിൽ പോയപ്പോ അവിടെന്ന് ഇങ്ങനെ ഫ്രണ്ട്സ് എല്ലാരും പറഞ്ഞിട്ടണ്ടെങ്കിലും ഭയങ്കര ടേസ്റ്റ ആഹ് നീ കുടിച്ചു നോക്ക് അതൊക്കെ പറഞ്ഞ് ഇങ്ങനൊരു കേട്ടോ അത് ഒന്ന് നോക്കിയായിരുന്നു
ഉം
അത് അത്രയേ ചെയ്തിട്ടുള്ളു പിന്നെ പാലൊക്കെ കുടിക്കുമ്പോ ഞാാനിങ്ങനെ ഒന്ന് മണപ്പിച്ച് നോക്കും സ്മെല്ലെ ആഹ് ഉണ്ടോന്നു അതുകൊണ്ട് ഞാൻ കുടിക്കത്തില്ല അവിടെ പിള്ളേർക്കൊക്കെ ഇഷ്‌ടയിരിക്കും അല്ലേ ഇവിട പിള്ളേർക്ക് പാല് ഇഷ്ടമാ
ഇവിടെ മോന് പാല് ഇഷ്ട പക്ഷെ നമ്മള് ഞാൻ മിക്കാറ ഈ നവധാന്യത്തിന്റെ പൊടിയൊക്കെണ്ടല്ലോ അതിട്ട് കുറുക്കു കാച്ചി ആയിരിക്കും കൊടുക്കുന്നതെ അപ്പൊ അതിഷ്ടമല്ല ആഹ് കൊട്ടും ഇഷ്ടമല്ല
ഇവിടെയും പിള്ളാര് അവരുടെ ആഹ് കുഞ്ഞ് പരുവത്തി കുറുക്ക് കുടിക്കുന്നത് നിർത്തിയതാ പിന്നെ പിന്നെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ നോക്കിയാലും അവര് കഴിക്കത്തില്ല
ആഹ് ഉം ഇഷ്ടാവരിന്ന് പക്ഷേ ഇപ്പം ങ്ങക്കത്ര താല്പര്യം ഇല്ല.
ഉം ഉം ഇനിയിപ്പോ വൈകിട്ട് വരുമ്പോഴത്തേക്ക് എന്തെങ്കി സ്നാക്സ് എന്നൊക്കെ പറഞ്ഞോണ്ടായിരിക്കും വരുന്നത്.
ആഹ് ഡ അങ്ങനെ കൊഴപ്പല്ലടാ നമ്മളിപ്പം വൈകിട്ടത്തേക്ക് സ്നാക്സ് കഴിച്ചിട്ടായിരിക്കും വരുന്നത് കൊടു
ആഹ് കൊടുത്ത് ആഹ് ഇവിടെയും കൊടുത്തു വിടും എങ്കിലും അമ്മേ വല്ലതും ഉണ്ടോ എന്ന് ചോയിച്ചോണ്ടാ വരുന്നത്.
ആഹ് അങ്ങനെ കൊഴ ന്ന അങ്ങനൊക്കെ ചോദിക്കരു വരുമ്പോൾ നമ്മള് ചോറ് കൊടുക്കാനടുത്താ ഭയങ്കര വഴക്ക ക്കാ ഞാനുവായിട്ട് ചോറ് ഇഷ്ടവല്ല.
അപ്പൊ പിന്നെ എവിടെങ്കിലും അക്ഷരം പഠിക്കാനായിട്ട് വല്ലോം പോന്നുണ്ടോ?
ഇല്ല ഇല്ല ഇല്ല ഈ പോയാര്ന്നെ രണ്ടു മാസം ഇപ്പ വെക്കേഷൻ വന്നപ്പോ ഈ സ്കൂള് തൊറക്കുന്നതിന് ഒരു രണ്ടാഴ്ച മുമ്പ് ഇവിട ഒരു ട്യൂട്ടോറിയം ഒണ്ട് അവിടെ അടുത്ത് ഞാൻ രണ്ടാഴ്ച വിട്ടു എന്ന് വെച്ചാൽ അക്ഷരങ്ങളൊക്കെ ഒന്ന് ഓർത്ത് ത്തെടുക്കാൻ വേണ്ടിട്ട് അത്രേ ഒള്ളു ഈ യു ഇ ന്തം.
ഇല്ലെ വീട്ടിരുന്ന് നമ്മള് പറഞ്ഞു കൊടുക്കുമ്പോ ഇരുന്ന് പഠിക്കുകൊക്കെ ചെയ്യുല്ലേ-
പഠി ഇക്കെ ഇച്ചരി ബുദ്ധിമുട്ടാണ് ഇപ്പൊ യു കെ ജി ആയത് കൊണ്ട് ഞാന് കുഞ്ഞാളല്ലേ ഇച്ചിരി കൂടെ ഒക്കെ ഒന്നാം ക്ലാസ് ഒക്കെങ്ങനെ ഉണ്ടന്ന് നോക്കിയിട്ട് വിടാന്നുള്ള രീതിക്കാ. ഇപ്പൊ വല്യ കൊഴപ്പില്ല ആള് അത്യാവശ്യം ക്യാച്ച് ചെയ്യുന്നുണ്ടല്ലാം.
അല്ല അല്ലെ ഹാൻഡ് റൈറ്റിംഗക്കെ എങ്ങനെയുണ്ട്?
ഹാൻഡ് റൈറ്റിംഗ് യു എൽ കെ ജില് നല്ല ആരുന്നു ഇപ്പൊ യു കെ ജില് ഇപ്പ ഈ രണ്ട് മാസം വെക്കേഷനൊക്കെ വന്ന് പോയി കഴിഞ്ഞപ്പൊ ചെറുതായിട്ടൊന്ന് മാറി
മാറി ഇവടെ ആദ്യം മോനാര്ന്ന് ഭയ ഭയങ്കര ഒരു വൃത്തിയില്ലാതായ്ര്ന്നു പക്ഷെ അയാള് ന്ന ഒന്ന് ചെറുതായിട്ട് പിടിച്ച് നല്ല പോലെ എഴുതാണെങ്കി നല്ല അക്ഷര അവൻ്റത് പക്ഷെ അവനൊരു അലസ ന്നാ പോലാ എഴുത് ന്നത്.
ആഹ് അതെ കുഞ്ഞുങ്ങളല്ലേ എവിടങ്കീ
ആയ് ശെരിയെങ്കി വിളിക്കാ ആഹ്.
ആഹ്.
കൊർച്ചൊക്കേണ്ട്.